ഹലോ
ഹലോ
ആഹ് എന്തൊക്കെ വിശേഷം സുഖല്ലേ
ആഹ് സുഖാണ് എന്താ ഇങ്ങളെ പാട് സുഖം തന്നെല്ലേ
സുഖാണ് എവടെപ്പള്ളത്?
ഞാൻ വീട്ടിലാണ്.
ഉം ഭക്ഷണം കഴിച്ചിലേ?
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു ഇപ്പങ്ങനെ ഞാനിങ്ങനെ പൊറത്ത്ക്ക് ങ്ങനെ അറങ്ങാൻ നിക്കാണ് ക്ലബ്ബിലൊക്കെ ഒന്ന് പോയി വരാന്ന് കര്തി
ഉം
അല്ല എന്താ ഞായറാഴ്ചയായിട്ട് എന്താ പരിവാടി.
എന്താ പരിവാടി കാര്യായ്ട്ടൊന്നുല്ല. പിന്നെ ആ ഞായറാഴ്ചയായിട്ട് ഇപ്പൊ വീട്ടില്ണ്ട് അഹ് ഇരിക്കാണ്. ഉം
ഇത്ര പ്രത്യേയിച്ച് പരിപാട്യോളൊന്നും ഇല്ലലേ വെറുതെ ഇരിക്കാണ്ലേ.
അതെ അതെ നാറാഴ്ച ലീവല്ലേ അപ്പൊ അങ്ങനെ ഫ്രീ ആയിരിക്കാ ചെല ദിവസങ്ങളൊക്കെ പകലെവ്ട്ക്കേലൊക്കെ ഒന്ന് പോയി വരും, എന്തേലൊക്കെ യാത്ര പോയി വരല്ണ്ട്. ആഹ് അപ്പൊ നമ്മള് യാത്രേല് ഇങ്ങനെ പിന്നെ ഓരോ കാഴ്ച്ചകള് ഇങ്ങനെ കണ്ടു, അതായത് ഓരോ മനുഷ്യരിങ്ങനെ ആഹ് അങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുക്കണതൊക്കെ, അതായത് ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കണതേ അതായത് പരസ്പര ഇള്ള സഹായങ്ങള്. അത് നമ്മള് അങ്ങനെ അത്ഭുതപ്പെടുത്തും കാരണം ഓരോ മനുഷ്യരും എന്ത് ചെയ്യണുന്നത് ഇപ്പ നമുക്കറിയാ മനുഷ്യര്. ബന്ധത്തിൽ ഒരുപാട് നല്ല മനസ്സില് ആളുകള് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഒരുപാട് കാര്യങ്ങള് സഹായിക്കലുണ്ട്. അതായതിപ്പോൾ പിന്നെ നമ്മുക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മള് ഇപ്പ അടുത്തൊരു ആശുപത്രിയിൽ പോകേണ്ട ആവശ്യം വന്നപ്പോ ആ നിമിഷം തന്നെ പിന്നെ സുഹൃത്ത് വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും, അതുപോലെ തന്നെ. എല്ലാ ചിലവ് കൊടുക്കുകയും ചെയ്തു അപ്പൊ ഞാന് അത്ഭുതപ്പെട്ടു പോയി ഇത്തരം നല്ല മനസ്സുള്ള ആളുകളും ഉണ്ട് ഈ ലോകത്ത്.
ആ, അതെ ആ നല്ല കാര്യം ചെയ്യാന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സഹായം ചെയ്യാം മറ്റുള്ളവർക്ക് സഹായം ചെയ്യാം മനുഷ്യർക്ക് ചെയ്യാം, മൃഗങ്ങൾക്ക് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും നല്ല കാര്യായിട്ടാ, ഇസ്ലാം മതം തന്നെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് എത്രത്തോളം അതിന് പ്രാധാന്യം ഉണ്ടെന്ന്, നമുക്ക് എത്രയോ പിന്നെ പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും
അതെ, അതെ, അതെ ശരിയാണ്
അതുപോലെ തന്നെ അതുപോലെ തന്നെ അള്ളാഹുവി അള്ളാഹുവിൻ്റെ ഖുറാനുകളിലും. നമുക്ക് പരസ്പര സഹായത്തിൻ്റെ പ്രാധാന്യം അത് എത്രത്തോളം ആവശ്യ വേണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേ എന്ന് നമുക്ക് അള്ളാഹു പഠിപ്പിച്ചച്ച് തരുന്നുണ്ട്.
അതെ, അതെ അത് പിന്നെ എന്താ വെച്ചാല് സഹായം ചെയ്യണം അത് പിന്നെ അതിനെ പറ്റിട്ട് നാം മതം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ അയൽവാസി പട്ടിണി എന്നിട്ട് ആണെങ്കില് പിന്നെ നമ്മള് വയറ് നിറക്കയാണെങ്കില് നമ്മള് അവർക്ക് ആഫർ ആണെങ്കിൽ പോലും നമ്മളെന്ത് ചെയ്യണം അങ്ങട്ട് എന്ത് ചെയ്യണം അവർക്ക് ഭക്ഷണം കൊടുക്കുകന്നാണ്, ആ അപ്പൊ അത് ഒരു മതസൗഹാർദ്ദം കുറയും അതായത്, അങ്ങനത്തെ കാര്യങ്ങള് സഹായിക്കുമ്പോ ജാതിയോ മതോ നോക്കി
നോക്ക് അത് മതങ്ങൾക്ക്പ്പുറം മനുഷ്യ ആണ് വലുത് എന്നാണ് കാണിക്കണ
ഉം അത് മതത്തില് അതിന് മതത്തില് പിന്നെ ഇത് സഹായിക്കാൻ തന്നെ പഠിപ്പിക്കണത്, ആചാരങ്ങള് അവരുന്റെ നമ്മൾക്ക് നമ്മുടെ വിശ്വാസ പ്രകാരമുള്ള ആചാരങ്ങൾ സൗഹൃദപരമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ വേറെ അത് മനുഷ്യന് എന്ന നിലക്ക് ഓരോ മനുഷ്യനും ആ മതത്തിന് തന്നെ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിലും പിന്നെ മതം നമ്മളെ മതം നമ്മളെ പഠിപ്പിക്കണ തന്നെ എല്ലാരെയും സഹായിക്കാനാണ് അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും സഹായിക്കണംന്നാ
എല്ലാരെ ഒരുപോലെ ഒരുപാലെ ഒരുപോലെ ഒത്തു നിർത്തണംന്നാണ്
അതെതെ അതെ നമ്മള്
ഞങ്ങൾ ഞങ്ങൾ സുഹൃത്തുക്കള്ങ്ങനെ തില് ഓമ്മേൽ വരുമ്പോ ഞാനും സുഹൃത്തുക്കളു ങ്ങനെ യാ ത്രോണ സമയത്ത് ട്രെയിൻൽ യാത്ര പോവാണ് ആ സമയത്ത് ഞങ്ങളട്ത്ത് ഒര് ഒര് അറിയാത്ത ഒരാൾ ണ്ട് അദ്ദേഹത്തിന് ഞങ്ങളിങ്ങളനെ ഫുഡ് കയ്ക്ക്‌ണ്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങള് അദ്ദേഹത്തിനും ഞങ്ങള് അദ്ദേഹത്തിന് അല്പാതിം നൽകി ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് ണ്ടായരു സന്തോഷണ്ട് അദ്ദേഹം ചെൽപ്പോ വിശന്നായിരിക്കുവെ ക്ക്‌ന്ന്ണ്ടാവ നമ്മളതൊന്നും അറിയുന്നില്ല അപ്പോ വെർതെ ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തപ്പോ അദ്ദേഹത്തിന് വലിയ സന്തോഷയി അതെന്നെ മനുഷ്യ സ് സഹായം അങ്ങോട്ടു ങ്ങോട്ടൊക്കെ അത്യാവശ്യണ്
ഉം അതെ അതെ അപ്പൊ പിന്നെ നമ്മള്പ്പോ നിപ്പോ ഒരാൾക്ക് വീട് വെക്കാണെങ്കില് അവര്ക്ക് ഒര് പ പാട് കടങ്ങളും പ്രയാസങ്ങളൊക്കെ ണ്ടാവും അപ്പോ ഒന്ന് പിന്നെ നമ്മള കയ്യില് പിന്നെ സമ്പത്ത് ണ്ടാവ്മ്പോ നമ്മള് എന്തെയ്യാ അങ്ങട്ട് സഹായിക്ക കാരണം നമ്മളൊക്കെ വീട്ടില് സു ഖായിട്ട് ഒറങ്ങ്ണ സമയത്ത് അവർക്കൊരു മഴയത്ത് പോലും ഒന്ന് തല ചായ്ക്കാനൊരു ഇട ല്ലാത്തൊര്ണ്ടാവും അപ്പൊ വീട്ന്ന്ള്ള സ്വപ്നം ണ്ടാവും അപ്പൊ അവരങ്ങനെ അവരെ മനസ്സിൽ അങ്ങനെ വീട് ന്ന്ള്ളൊരു നല്ലൊരു സ്വപ്ന ഉണ്ടാവും പക്ഷെ അത് കേറ്റാൻള്ള ഒര് നിർമ്മിക്കാനുള്ള ഒരു സാഹചര്യങ്ങളോ സമ്പത്തൊന്നും കയ്യില്ണ്ടാവൂല അപ്പൊ നമക്ക് പിന്നെ നമ്മളെ കയ്യിൽള്ളത് എടുത്ത് കൊട്ത്ത്ട്ട് എന്തെയ്യ സഹായിക്കുമ്പോ അവരുടെ ഒരു നന്ദിയും അതൊക്കൊരു സഹായങ്ങളാണ് അതേപോലെത്തന്നെ ഒരുപാട് ഏ രോഗികള് ആശുപത്രില് ഒരുപാട് ബില്ലുകള് വന്നിട്ട് പ്രയാസപ്പെടുന്ന പാവപ്പെട്ട രോഗികള്ണ്ടാവും അരൊക്ക ഒരു ദിവസം തന്നെ മരുന്നിനും മ റ്റു ചികിത്സക്കു ഒരുപാട് പിന്നെ നല്ലൊരു ചെലവ് വര്ന്ന് ണ്ടാവു അപ്പൊ അയ്ന് നമ്മള് അമ്മളക് കൊണ്ട് കയ്യിണ രീതീൽ എന്ത് എയ്യാ സഹായിച്ചു കൊടുക്ക അത് ല്ല്യൊരു സഹായാണ് അതിന്റൊക്കെ ഗുണങ്ങള് നമുക്ക് തന്നെ ഈ ലോകത്ത്ന്ന് തന്നെ പല രീതിയിലും അയ്ൻ്റെ ഗുണങ്ങള് നമുക്ക് ലഭിക്കും ങ്ങക്ക്‌ ആ വിഷയത്തില് ള്ള അഭിപ്രായം
അതെ തെ നമ്മള് അത് നോക്കുമ്പൊളേ നമ്മള് നമ്മളിപ്പോ ആശ് അപ്പോൾ സ്ത്രീകളിലൊക്കെ ഒന്ന് ചെന്ന് നോക്കുമ്പോ എത്രയോ ആളുകൾ ഒരു ഒരു നേരത്തെ മരുന്ന് വെടിക്കാനാ ല്ലെങ്കിൽ ഒരു ക്ഷം ഭ ഭക്ഷണം വെടിക്കാൻ വേണ്ടി ങ്ങാണ്ട് അലഞ്ഞ് തിരിന്ന് നടക്ക്‌ന്ന്ണ്ടാവും പ്പോ നമ്മക്ക് നമ്മൾ ചെലത് കണ്ടിട്ടും അറിയാതെ പോ അറി എ അറിയാത്ത പോലെ നടക് കൊറേ ആളുകൾണ്ട് അവ്കിച്ച് നമ്മള കൊണ്ട് കഴിണ ഒരു ചെറിയ സഹായ മനുഷ്യനാണ് എന്നൊരു രീ തീലുള്ള ഒരു ചെറിയൊരു സഹായം അദ്ദേഹത്തിന് കാണുമ്പോ നൽകാണെങ്കിൽ വലിയൊരു ഏ ഭാരം അദ്ദേഹത്തിന് ഏ ഏറ്റേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്ന്ന്ന ഈ ഇപ്പോ നമ്മുടെ ഈ സി എച്ച് സെന്റർ പോലുള്ള ഭയങ്കര കാര്യണ് സി എച്ച് സെന്ററൊക്കെ പ്പൊ നമ്മക്ക്‌ന്ന് അറിയാ എത്രയോ രോഗികളെ ചികിത്സിച്ചു കൊണ്ടിരിക്കാണ് ഏ സ് ചെയ്തോണ്ടിരിക്ക്‌ണ് അവർക്ക്‌ള്ള ഭ ക്ഷണം ഡെയിലി അവ്ടെ എല്ലാ ദിവസവും മുടങ്ങാതെ അവിടെ ഒരു ചെലവുല്ലാതെ അവർക്ക് ഭക്ഷണം ഇതൊക്കെ പരസ്പര സഹായത്തിന്റെ എത്രയോ വലിയ പാഠങ്ങളാണ് നമ്മള് പഠിപ്പിക്കുന്നത്
ഉം അബ്ടെ നമ്മള് എന്തെയ്യണം എല്ലാരെയും സഹായിക്കുന്ന ചികിത്സടെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെ പഠനത്തിന്റെ കാര്യത്തിലാണെ ഒരുപാട് പിന്നെ വിദ്യാർത്ഥികളുണ്ടാവും ഉന്നതമായ തരത്തില് പഠിക്കാനാ വന്നേ പക്ഷെ എ ഫീസ് കൊടു ക്കാനും അങ്ങനെയൊന്നും ഏ കയ്യിലൊരു പൈസ ഇല്ലാതെ പ്രയാസപ്പെടുന്നോര് വീട്ടില് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് അപ്പൊ ഇതിലൊക്കെ പരിഹാരായിട്ട് ചെലപ്പോ ഞമ്മക്ക് ഫുൾ ചെലവ് നമ്മക്ക് മുഴുവനായിട്ട്ള്ള ചെലവ് ഒരു വ്യക്തിക്ക് ചെലപ്പോ ഏറ്റെടുക്കാൻ കഴിയാത്തവനും ഉണ്ടാവും എ പിന്നെ സാമ്പത്തികായിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്നവരൊക്കെ ഇണ്ടാവും സഹായിക്കണംന്ന് ആഗ്രഹണ്ടാവും അപ്പൊ അയിന്ള്ള നല്ലൊരു മാർഗാണ് ഇപ്പ എന്ത് ഞമ്മള് ഈ ഒരു കൂട്ടായ്മ ഇണ്ടാക്ക ഒരു നാട്ടിലൊരു പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു കൂ ട്ടായ്മ ഉണ്ടാകുക അയില് ഞമ്മക്ക് ദിവസം ഇപ്പ ജോ ഒരു കൂലിപ്പണിയെങ്കിലും ഇല്ലാത്തോര് ആ കൊറവായിരിക്കും ആ അപ്പൊ എന്തെങ്കിലും ഒരു വരുമാനം ഇല്ലാത്തവരുണ്ടാവോ ഏ ര് എന്തെങ്കിലും ഒരു വരുമാനം ഇല്ലാത്തോരാരെങ്കിലും പിന്നെ ഇല്ലാതിരിക്കൂല ഇന്നത്തെ കാല ത്ത് അത് ഉണ്ടെങ്കി തന്നെ വളരെ ദുർലഭം ഉണ്ടാവുള്ളു ഒരു പ്രായപൂർത്തി എത്തുമ്പോ ഏകദേശം എന്തായാലും എല്ലാരും എന്തൊരു ചെറിയ വരുമാനങ്ങളും ഇല്ലാത്തവരു ഉണ്ടാവൂലല്ലോ അപ്പൊ ആ പൈസോണ്ട് പലതുള്ളി പെരുവെള്ളംന്ന് പർഞ്ഞ പോലെ ഞമ്മള് ദിവസം കിട്ട്ണേന്ന് ചെറിയൊരു ശതമാനെങ്കില് ഇത് മെക്ക്‌ മാറ്റി വെച്ചാല് ഇങ്ങനെ പാവപ്പെട്ട രോഗികളെയും പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കാള്ള ചെലവും ഏ മറ്റു ഏ പാവപ്പെട്ട കുട്ടികൾ അനാഥരെയൊക്കെ ഏ കല്യാണത്തിന് വ അവക്ക് ആവശ്യമായ ചെലവുകൾക്ക് ഇള്ളത് ആ ഇപ്പത്തെ കാലത്ത് കല്യാണത്തിനൊക്കെ ഭയങ്കര ചെല വേണല്ലോ സ്വർണ്ണോ മറ്റു ഭക്ഷണം അങ്ങനെയൊക്കെ ആയിട്ടേ. അപ്പൊ ഐക്കൊക്കെ പാവപ്പെട്ടോല് കല്ല്യാണം എത്തിച്ച് പറഞ്ഞയക്കുമ്പോഴോ. എന്നാ ഐക്കൊക്കെ സഹായിക്കാനും ഇങ്ങനെ പല സഹായങ്ങളും ചെയ്യാ. അപ്പോ നിങ്ങക്കെന്താ വിഷയത്തില്
ആഹ് ഞാൻ പറയുമ്പോ ആഹ് ഉമ്മനി എന്താ ഏഹ് സഹായങ്ങള് ഈ പരസ്പര സഹായങ്ങള് മനുഷ്യർക്കപ്പുറം അത് ഞമ്മള് മൃഗങ്ങളിലേക്കും അതുപോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ ജീവജന്തുക്കളിലും നമ്മളത് ചെയ്യണം എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ ഞങ്ങൾ എന്നാളൊരു ഇതേപോലെ ഞാനും എൻ്റെ സുഹൃത്തും ഇങ്ങനെ റോഡരികിലൂടെ നടക്കണ സമയത്ത് ഞങ്ങള് ഒരു ഓവുചാലില് ഒരു നായ കുടുങ്ങിയ നിലയില് കാണുന്നുണ്ട്. അപ്പൊ ഞങ്ങള് അദ്ദേഹത്തിന് ആഹ് ആഹ് നായ്ക്കത് അതിൻ്റെ ഉള്ളീന്ന് രക്ഷപ്പെടാൻ ഒരു സാഹചര്യം ഇല്ല. അതാകെ കുടുങ്ങിയ നിലയില് ആകെ പെട്ട് പെട്ട് കിടക്കയായിരുന്നു. ആഹ് സമയം ഞങ്ങൾ ആ സമയത്ത് പോകുന്ന സമയത്ത് ഞങ്ങൾ അതിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോ അത് ഭയങ്കര ഒരു സന്തോഷമായ പോലെ അത് ഇതാക്കുകയും ചെയ്തു. അങ്ങനെ അതുകൊണ്ട് പിന്നെ മനുഷ്യന് മാത്രമല്ല പരസ്പരം സഹായം വേണ്ടത്. നമുക്ക് ഏഹ് സ സഹായങ്ങൾ നൽകേണ്ടത് മൃഗങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും നമുക്ക് ചുറ്റുമുള്ള എന്ത് സാ- ധനത്തിനും നമ്മൾ സഹായങ്ങൾ നൽകണം.
അതെ. ആഹ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതായത് പിന്നെ മൃഗങ്ങളും എല്ലാം ചെയ്യോ- ലുള്ള വസ്തുക്കളാണല്ലോ. അതായത് പിന്നെ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാല്, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്നാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങളോടും ഞമ്മള്- കരുണ കാണിക്ക. ഇപ്പോ നമുക്കന്നെ അറിയാ ഇപ്പോ ഈ ഒര്- കൊടും വേനൽക്കാലം ഉണ്ടായി അപ്പൊ നല്ല മനസ്സുള്ള ആളുകള് എന്ത് ചെയ്തിരുന്നു പിന്നെ അതില് നമ്മൾ ഇപ്പൊ ഒരു പാത്രത്തിലോ എ പ്ലാസ്റ്റിക്കിന്റെ എന്തിനൊക്കെ പാത്രത്തിത്തിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് എന്ത് ചെയ്യണം കെട്ടി തൂക്കിട്ട്ന്ന് മരത്ത്മ്മലൊക്കെ പക്ഷികൾ വന്ന് കുടിക്കുന്നു അങ്ങനെ എന്ത് ചെയ്യാ നമ്മുക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഏ സ ഹായങ്ങളെ മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും ചെയ്യുക എന്നാണ് പിന്നെ ഈ വിഷയത്തില് പറയാനുള്ളത്
അ അത് തന്നെ നമ്മള നമ്മളെ അതി തന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ചിലപ്പോൾ ഇ ഇങ്ങനത്തെ കാര്യങ്ങളിൽ എല്ലാ സഹായങ്ങൾക്കും വേണ്ടി നിങ്ങളും എല്ലാ ഇസ്ലാം മതം മാത്രമല്ല എല്ലാ മതങ്ങളും അതിന് പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്ന് എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇപ്പൊ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാ രീതിയിലും സഹായം ചെയ്യാവുതാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് വിഷയത്തെക്കുറിച്ച് എനിക്ക് ക്കുള്ള അഭിപ്രായംതാണ് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് നേരം സംസാരിക്കേണ്ടി വരും അപ്പോം നമ്മുക്ക് ഇഞ്ഞ് നേരിട്ട് കാണുമ്പളോ എപ്പോളെങ്കിലും നമുക്ക്
ഫസ്റ്റ് പിന്നീടയ്നെപ്പറ്റി നമക്ക് സംസാരിക്ക ഓക്കെ ശരി
ശരി